ഹലോ
കേൾക്കാവോ
ആ കേൾക്ക്ണ്ട്
ആ കേ ആ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ഉം ഉം എന്തൊക്കെ വിശേഷം ഭക്ഷണം കഴിച്ചോ
ആ ഭക്ഷണൊക്കെ കഴിച്ച് ആ എന്നാടുക്കുവായിരുന്ന്
ഏ
എന്തെടുക്കുവായിരുന്ന്
താ അവിടെ മക്കളെ പഠത്തൊക്കെ കഴിഞ്ഞ് ഇവ്ടെക്കെട്ക്ക്ണ്
ഭക്ഷണമൊക്കെ കഴിഞ്ഞ ചോറക്ക ഉണ്ടോ
ഉം
മഴ ഉണ്ടായിരുന്നോ
ഇല്ല ഇന്ന് മഴ ഇണ്ടായിട്ടില്ലല്ലോ
ആഹ് ഇവിടെയും ഇന്നും ഇന്നലെന്നും മഴയില്ലായിരുന്നു
ഉം ഇന്നല ഇന്നല മഴ ഉണ്ടായിരുന്നു ഇന്ന് ഉണ്ടായിട്ടില്ല ഇന്ന് ഫുള്ള് വെയിലായിരുന്നു ഉം അപ്പൊ തിരുമ്മിട്ടതൊക്കെ നല്ല ഒണങ്ങീട്ടുണ്ടാവൂലോല്ലേ